ഹലോ ആഹ് കേക്ണ്ടോ?
കേക്ക്ണ്ട് എന്തൊക്കെണ്ട്.
എന്താ പരിപാടി
എന്താപ്പം ഇപ്പ പണിയൊക്കെ കഴിഞ് അങ്ങനെ ഇര്ക്ക
ആഹ് ചായ കുടിച്ചോ?
ചായ കുടിച്ചിട്ടില്ല കുടിക്കാൻ തൊടങ്ണെ ഒള്ളൂ ചായ കുടിച്ചോ?
എന്താടി ഇല്ല കടി ഉണ്ടാക്ക.
അതെ എന്താ കടി?
കടി കട്ട്ലറ്റ് ഇണ്ടക്കാ ചാര്ച്ച്
ആഹ് നല്ല കടിയാണല്ലോ മഴ ക്കെണ്ടന്ന്?
മഴാ രാവിലെ ഇണ്ടേയ്ന്നു. രാവിലെ നീച്ചപ്പം മഴ പെയ്ത അന്തരീഷേനി രി പെയ്തെക്കും ആഹ് ആഹ് പിന്നെ പെയ്തിട്ടൊന്നുല്ല.
അതെ അതെ അതെ ഇവിടെ നല്ല മഴന്നെയായിരുന്നു രാവിലെയൊക്കെ രാവിൽ ഇ പിന്നെ ഉച്ചയ്ക്കും മാഴപെയ്തു.
ഇന്നെലെക്കെ ഇണ്ടേനോ?
ഇന്നല ഇല്ല ഇന്നലെ വെയിലായിരുന്നു.
ആഹ്
പിന്നെ ആന്നോട്ട് തൊടങ്ങി.
ഉം എന്താ ചായക്ക് കടി ന്ന്ട്ട്
ചായക്ക് കടി ചിപ്സ് മിക്സർ അതൊക്കെ തന്നെ
ആഹ് ആഹ് വീട്ടില് വിര്ന്നാര് വെര്ന്നുണ്ട് അപ്പ അങ്ങനെണ്ടാക്കാ വിചരിച്ച്
അതെ ആഹ് അഹ് വിരുന്നേര്ക്കു ആയി വീട്ടാർക്കു ആയില്ലേ?
പ്രഹാ
ഉം വിര്ന്നാര് വന്ന് പോയോ?
ഇല്ലല്ല ഗണ്ടലു
എന്താ ചക്കെക്കെണ്ടോ ചക്ക കട്ട്ലെറ്റാ?
ചക്കല്ല ചിക്കന് ബീഫ് ബീഫ് ഉം
ബീഫ് ആഹ്
ആ ന്ന് ബീഫ് കിട്ടീന് അപ്പൊ അയ്ന്ന് കറീന്ന് ഇട്ത്താണ്ടങ്ങനെ
ആഹ് ആഹ് ആഹ്
ആഹ്
കട്ലറ്റ് ഇണ്ടാക്കൻ കൊറേ താമസല്ലേ?
താമസം അങ്ങനെ ഒന്നുല്ല കെഴങ്ങ് ബോയിലെയ്താണ്ട് ചിക്കന് ആ ബീഫ് അരച്ചെച്ചതാണല്ലോ പൊരിക്കാനൊന്നുംല്ലല്ലോ അപ്പൊ അയിന്ന്ട്ത് അരച്ചാണ്ട് പുള്ളിയാക്കിണ്ടാക്ക
ആഹ് ആഹ്
പിന്നെ കോട്ടെയത് വെച്ചാ പോരെ ഓയില് വെളിച്ചെണ്ണ ഞാൻ യൂസാക്കലില്ല.
ആഹ് തേങ്ങൊക്കെ ഇണ്ടോ ആട്ടാന്
ഇല്ലേയ്
ആഹ്
ഞങ്ങക്കൂല്ലത് ച ഉം ചക്കേക്കൊണ്ടോ
ചക്ക ഇവിടല്ലാ തറവാട്ടില്ണ്ട് ഞങ്ങളിപ്പം ഈ വീ മാറിയിട്ട് രണ്ട് കൊല്ലായിട്ടൊള്ളു ഇന്ന്ട് ത്ത വീടാ ഉം ഇവിടങ്ങനെ മരങ്ങളൊന്നുല്യ അധികം
അതെയോ തെങ്ങൊക്കെണ്ടോ
ഒന്നുല്യ ബാക്കില് പറമ്പിലൊക്കെ ഇണ്ടാവും ഓലൊക്കെ ഇങ്ങനെ ഇടുമ്പം തരും
അതിപ്പ
ആഹ് ഒന്നൂല്യ വീട്ടിന്ന് ഇമ്മാന്റെ വീ ട്ട്ന്നും പിന്നെപ്പാന്റെ തറവാട്ട്ന്നൊക്ക കൊണ്ടറുമ്പോ
ആഹ് നമക്കൊക്കെ ആരെങ്കിലൊക്കെ ഇങ്ങനെ തരുട്ടോ ചക്കേം മാങ്ങേ തേങ്ങേ അങ്ങനെ
ചക്ക പിന്നെ ഇവിടെ എവിട്യേ ഇല്ലാ തോന്ന്ണ്
ആഹ് അതെ ആഹ്
ഉം
എന്താ ടീവി കാണാറില്ലേ
ആഹ് ഇപ്പൊ ടി വി കാണോട്ത്ത്ന്ന് നീച്ചതാണ് ഓല് വെ ങ്ങനെണ്ട് അർഞ്ഞപ്പോ, ഉമ്മ ഉണ്ടാക്കിച്ച.
ആഹ് ആഹ് അയ്ശരി
ആഹ്
കുട്ടികളൊക്കെ എന്ത് കാട്ടണു
ഇന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ആഹ് ഞാന് ആഹ് അനിയനിണ്ട് ഓൻ ടീവിയാണ് പിന്നെ ഇന്നലെ ആഹ് അങ്ങനെ ഇങ്ങനെ പോയി ബാംഗ്ലൂര് പോയിനീ കോളേജോക്കാന് അപ്പ അവിടുന്നിങ്ങനെ ഇതില് വട്ടപ്പോ ബ്ലോക്കിൽ പെട്ടപ്പോ അവിടെ ഇങ്ങനെ ആഹ് അങ്ങനെ ആൾക്കാര് കൊണ്ടുപോല്ലോ സാധനങ്ങള് വിക്കാന് ബ്ലോക്കിലൊക്കെ കൊണ്ടൊരുള്ളു ആഹ് അപ്പൊ ഇങ്ങനെ ബിൽഡിങ്ങെയ്യണ ബ്ലോക്സ് ഉണ്ടാവോല്ലോ
ആഹ് ആഹ്
പിന്ന ചെറിയ കാർഡ് കാർഡ് പീസളല്ലേ അപ്പൊ ഇങ്ങനെ വീടിന്റെ തന്നെ വാങ്ങീനി അയിമ്മേ കളിച്ചങ്ങനെ ഇരിക്കേനി അപ്പ ആഹ് ടീവിമ്മേന്ന് എണീച്ച് വന്നപ്പോ അയ് ഞാൻ ടിവിമ്മേക്ക് ചാരി ഇരുന്ന് കാണാന്
ആഹ് ആഹ് എന്താഞ്ഞിപ്പോ പഠിക്കാൻ പോണെ
പഠിക്കാനെഴ്സിങ്ങ വിചാരിക്കണെ അപ്പൊ കോളേജൊക്കെ ഇങ്ങനെ കാണാൻ പോയതേനി ഇന്നലെ
ഉം ഉം
ഉം തീരുമാനം ആയിക്കോണ്ട കോളേജ് കണ്ടിട്ട് ആഹ് ഹോസ്റ്റലിൽ നിന്നിട്ട് നാല് നാല് കൊല്ലാണ് ആഹ് എന്നിട്ട്
ആഹ്
പഠിക്കാം
ആഹ് ആഹ്
ഉം ഇങ്ങളെന്തേലും ജോലി ചെയ്ണ്ടോ
ആഹ് ജോലി ചെയ്ണ്ടെണ്ട് അഹ് കമ്പനില്ല. ആഹ് എന്താ ബേക്കറി കമ്പനിയില് ഗൾഫിക്കൊക്കെ അയക്ക്ണെ.
ആഹ് എന്തൊക്കെ ബേക്കറിയാ
എല്ലാതും ഉണ്ട് പിന്നെ നമ്മള് മധുരള്ളതൊന്നുല്ലട്ടോ കേക്കും മധുര സാധനങ്ങളൊന്നും ഇല്ല അത് എന്താ
വിൽക്കണതാണോ
അല്ലല്ല ഗൾഫിക്ക് മാത്രം. ഏഹ് നമ്മള് വേറെ തൃശൂരിലെ. അവിടന്നൊക്കെങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ. നല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളെ അങ്ങടയക്കുള്ളൂ.
ആഹ് ആഹ് പൊറത്ത്ക്കയക്ക്ണതോ പാകെയ്ത് ആ
ആഹ് ഗഴഫില് കെയ്.
ആഹ് ആഹ്
ആഹ് അപ്പൊ അത് നല്ല കരടൊക്കെ നോക്കി കളഞ്ഞ് വൃത്തിയാക്കിട്ട്. പേക്കാ ആക്കിട്ട് വേണം അയക്കാൻ അപ്പ അത്. എന്താ കൊച്ചി വരെ കണ്ടെയ്നറിലും പിന്നെ അവിടന്നങ്ങട് കപ്പലില്
ആഹ് ആഹ് അങ്ങനല്ലേ
ദിവസം ദിവസം പിടികൂലേ അപ്പൊ അത് കാരണാണ് ഈ മധുരം എന്നുള്ളതൊന്നും ചെയ്യാത്തത്. ആഹ് ആഹ്
ആഹ് എരുള്ളതോ
എരിവുള്ളതുണ്ട്
ആഹ് ആ
ആഹ് ആഹ് എരിവുള്ളതും പിന്നെ ചിപ്സാളും പിന്നെ മുറുക്ക് അങ്ങനെുള്ളതൊക്കെ. ആഹ് ആഹ് അങ്ങനത്തൊക്കെ ചക്ക ചക്ക വർതൊക്കല്ലേ
ആഹ് ആഹ്
ചിപ്സ് തന്നെ മൂന്ന് മൂന്ന് ആഹ് മധുര പേക്കറികളില്ല.
ചിപ്സന്നെ മൂന്നും വിധം ഇണ്ടല്ലോ?
ആ ആ മധുരം ആ മധുരം ഇണ്ടാവു ല ലേ?
പിന്നെ പഴം ഒക്കെ പഴത്തിന്റെ ആ നീളത്തിലെന്നെ അരിഞ്ഞിട്ട് ഒരു ചിപ്സ് ഇണ്ടല്ലോ? അതും അങ്ങനെ മൂന്നായി റ്റംതുണ്ട് പിന്നെ നമ്മള പൂളോം കൊണ്ടുള്ളത് ആ വട്ടത്തിലുള്ളതും അതിന്റെ സ്റ്റിക്കും അത് രണ്ട് വിധമായി.
പൂളം കപ്പ വറ്ത്തത് പുളപ്പൊരി. ആ ആ
ആഹ ആ ആ അതെ. പിന്നെ മുറുക്കുകള്.
ആ
അതൊക്കെയാണ്.
ഇങ്ങക്ക്എത്ര കുട്ടിയാളാ?
മൂന്നാള്.
ആഹ പഠിക്കാ?
അല്ല കല്ല്യാണം കഴിഞ്ഞു രണ്ടാളെ കല്യാണം കഴിഞ്ഞു ഇനി ഒരാളുണ്ട്. അവൻ കെസി ബിലാണ്. ആഹ് കെ സി ബില വർക്ക് ചെയ്യുന്ന.
എന്താന്നു ഉച്ചക്കൊക്കെ?
ഉച്ചക്ക് പിന്നെ മീൻകറി. ഉപ്പേരി, പപ്പടം
ഉം
ഉം അച്ചാറ്, പുളിഞ്ചി, അതൊക്കെണ്ടാരുന്നു.
ആഹ് നീ രാത്രിക്കൊക്കെന്നെയാവൂലലേ?
ഇഞ്ഞ് രാത്രിക്ക് അതല്ല.
ആഹ് വേറൊക്കെ ഉം ഇവെടെണ്ടാ എന്നിട്ട് കെട്ടിച്ചോലെക്കെ? മക്കളെ മൂന്നും ആണാ? ആഹ് ആഹ് ആഹ് അപ്പ അവെടെയാവുലേ.
ഉം
ആ അപ്പ മൂന്നുദിസം ലീവ് കിട്ടിലേലോ.
ആഹ്, യെസ് പപ്പാ വന്നിട്ടൊന്നുല്ലട്ടോ. അങ്ങനെ ലീവ്. ആ ദൂരെണ്ടേ.
വീട്ടിലെന്നിട്ട് നിങ്ങളോ?
ഞാനും മോനും ബർത്താവും
ആഹ്
ഉം
അങ്ങെനെയാകളുള്ള
ഉം
ഉം അപ്പൊ എന്താ ഞായറാഴ്ച ലീവാ നമ്മെക്ക്.
ആഹ് ഞായറാഴ്ച ലീവാണ്.
ആഹ് ഉം
മോനും ലീവാണ്.
പ്രാം
ഒര് ചായ കുടിക്കാറായോ? ആ ശെരി ബണി.
ആഹ് ഉണ്ടാക്കണേള്ളൂ. ഞാ ഞങ്ങെള് ചോറ്. പറുന്നത് ഇപ്പൊ ഒരു മൂന്നു മണി കഴിക്കണേ. ഞാനാകും കഴിഞ്ഞേക്കണ്. ഞങ്ങളിന്നലെങ്ങനെ പോയി വന്നിട്ട് ക്ഷീണം കൊണ്ടങ്ങനെ കടന്നു ഞാന്. പിന്നെ പയ്നൊന്നണിക്കൊക്കെ നീക്ക്ണത്. കാറിലങ്ങനെരിക്കല്ലവടറ്റം. ബോഡി പെയിന് നല്ലോണം ഇണ്ടേനി.. പിന്നങ്ങനെ. നീച്ചിട്ട് അങ്ങനെ ചായട്ങ്ങനെയിരുന്ന്. പണിട്ക്കാൻ മടിച്ചിട്ട്. ആ പിൻ ഇമ്മ ഫുഡ്ഡ് ഒക്കെ ഉണ്ടാക്കിമ്മാക്ക്, മ്മ തയ്ക്കും. അപ്പൊ അപ്പൊ ഉക്ക ആഹ് ഏ.
ബീഫ് ബിരിയാണ്യാ.?
അയേ ബീഫോണ്ട്. കറ്യേച്ചക്ക
ആഹ്
ആഹ് ഇമ്മ തയ്ക്കും. അപ്പമ്മ വേം ഫുഡുണ്ടാക്യാണ്ട് കേറി. അലക്കാള്ളത് മിഷീൻല്ട്ടാണ്ട്. പിന്നെ ഞാ പണിട് ത്ത് കഴിഞ്ഞ് ചേറിയപ്പ അഞ്ചണ്യയ്ക്ക് ണ് കുളി കഴിഞ്ഞ് കേറിയപ്പോ. ആഹ് പ്പ കഴിച്ചി റ്റൊള്ളൂ. അപ്പ കൊർച്ചേരം കഴിഞ്ഞിട്ട് ഇണ്ടാക്കാ വിചാര്ച്ചങ്ങനെ നി ക്യേനി. പിന്നെ ഓല് വെര്ന്ണ്ടർഞ്ഞപ്പോ വേണ്ടാക്കിയക്കയാര്ച്ച്. ഒല് വെരുമ്പണ്ടാക്കാൻ നിക്കണ്ടല്ല ഏ ഇല്ലേയ്. ഇമ്മ തയ്ക്കണൊണ്ട്. അപ്പോക്ക് ഓള ഡ്രസ്സ് വാങ്ങാനും കൂട്യ വെരുന്നേ.
ആഹ് ആഹ്
ആഹ് ആഹ് അപ്പപ്പിന്നെ. ഇപ്പാന്റെ ഏട്ടന്റെ. വൈഫും മകളും ആഹ് വടെ തന്നേണ്. അപ്പൊ പ്പൊ വരോക്കാരം ങ്ങള് ങ്ങനൊന്നും ണ്ടാക്കില്ലില്യാ
ഏയ് ഞങ്ങള് കട്ട്ലറ്റൊന്നും ണ്ടാക്കലില്ല ഹും ഹും മേടിക്ക ഉം
ആഹ്
ഉം പിന്നെന്
ളെപ്പള്ളാ വര്ല്
ഉം ആറര ഏയ് മണിയൊക്കാവും
ആഹ് ഇന്നുണ്ടാവൂലേ എന്നുണ്ടാവൂലേ
ഉം എന്നുംണ്ടാവും ഉം ഉം
ങ്ങളെ ടാസ്കൊക്കെ ചെയ്തു കഴിഞ്ഞോ
ഇല്ലേയ് ഒക്കെ കഴിഞ്ഞിട്ടില്ല. ചെയ്തോണ്ട് ക്കാണ്‌
ആഹ് ഏതിലാ കിട്ടിയേ മൂന്നിലാ കിട്ടിയേ
ഏ മുന്ന ആഹ് ആഹ് ആഹ് ആഹ് അതെ അതെ ഉം ഉം
ന്നാ ശരിട്ടോ
ന്ന ശരി ശരി
ആഹ്